വേറെന്താ വിശേഷം അതിന ടൗൺഏരിയ ആട്ട് ചോദിച്ചാ ടൗൺ ഏരിയൽക്കൊക്കെ ഉണ്ട്
ആഹ് ഉണ്ട്ണ്ട് ആഹ് ഒര അന്നതിന് പത്തിരി ഒന്നും ഉണ്ടാക്കൂല
ആഹ് ഒത്തിരി ഒന്നുണ്ടാവും
രണ്ട് മൂന്ന് വീതം പലഹാരം ഉണ്ടാക്കൂ പറക്ക കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുക
മുന്നൊക്കെ അതാണ് എന്താ നാത്തുനെ കഥപണി
ആഹ് എന്നിട്ട് വിരന്ന് വരുന്നവലക്കൊക്കെ അതാണ് കൊടുക്കുക
ഉം അങ്ങ ഇങ്ങോട്ടൊക്കെ കൊടു കുരിയാണെങ്കിൽ കൊണ്ടരും കൊടുത്തേക്കും ഒക്കെ ചെയ്യും കഴിഞ്ഞ പെരുന്നാൾ നമ്മള് നമ്മൾ അങ്ങോട്ട് പോയതേനി അപ്പം ഉച്ച ചോറിന്റെ കൂടെതെല്ലാം എടുത്ത വച്ചണ് ഉറക്ക വിച്ചില്ല ഒരു വിഷയല്ലോ അവർക്ക് ചെറുന്നനാളിറെ ഫുള് ഉറർക്ക് കഴിഞ്ഞിട്ട് പലഹാരം ഉണ്ടാക്കുക
വരുന്നാരം ഉറകഴിഞ്ഞിട്ട് പലഹറുണ്ടാക്കും
ഉം എന്റെ മാറി ഫുളും
അങ്ങനെ
ഫുള്ള് മൈനിം കോഴിമുട്ടിയ ഓയിലും കൊണ്ടുള്ള കളിയാണോൽക്കുന്നത്
ആതന്നെ
ചട്ടിപ്പത്തിരി മറ്റോ മറച്ചൊക്കെ അച്ചക്കാണ ചോറ് വാങ്ങിയതാ ഏഹ് രാവിലെ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കൂ ഉച്ചക്ക് പിന്നെ ഉം അവൾക്ക് അറിയല്ല അരിപ്പത്തിരി ഒന്നും അറിയല്ലോ അവൾക്ക്
ഉം
മൈദ ഓ ആട്ടപ്പൊടിയോ അതൊക്കെ പിന്നെ ഉണക്കി ഉണ ക്കാനന്നും സ്ഥലം ഉണ്ടാവില്ലല്ലോ
ആഹ്
പച്ചേരി ഒന്നും കഴകിട്ട് ഉണക്കാനൊന്നു
അതന്നെ
വീട് മാത്രം മുറ്റൊന്നുമില്ല മുറ്റൊക്കെ ചെലവർക്കൊക്കെ ഉണ്ടാവും ഇത്തിരി സ്ഥലണ്ടാവും കുറ വീടുകളല്ലെ
ഇഷ്ട്ടം പോലെ ഉണ്ടല്ലൊ
നിങ്ങൾത് പിന്നെ രണ്ടും കൂടി ഒരു മിക്സ് ആയിട്ടുള്ളതാ തോന്നുല്ലേ
ഞാ ഞങ്ങൾതങ്ങനെ ടൗൺന്ന് പറഞ്ഞൂടാ ഞങ്ങൾ ടൗണിലെ കേക്കന്മാരാണ് ഞങ്ങള്
കൊറച്ചരു ഉള്ളോട്ട്ണ്ട് പോണം അതോണ്ടാവും കൊർച്ചൊരു ആഹ് ശരിയാ
ഒക്ക ഉണ്ടാവുമ്പാണല്ലോ ഓലെ പുറത്തേക്ക് കല്യാണം കഴിക്കുമ്പോ
ആഹ്
ഓക്കെ പിന്നെ എന്റെ രണ്ടാമത്തെ ആളാണ് ടൗണാര്ത്തി ഉം ഓലോടൊക്കെ അങ്ങനെണ്
ഉം
വല്ല്യാൾ ന്തേ പിന്നെ
ഉം ഉം
വ വല്യോ
ഇത്തമാരില്ലേ ആഹ്
പിന്നെ എന്താ പറയാ മറ്റോക്ക്ങ്ങനെണ്ട് പലഹാരം ഉണ്ടാക്കലും
ഉം പിന്നെ പെരേല് ആണുങ്ങൾ കൂടി ആവശ്യണ്ടെങ്കിലാണ് ഞമ്മള് അയ്നൊക്കെ താക്ക
ഓലെ വീട്ടിലങ്ങനെ ചായി പത്തിരിം ഒന്നും ഉണ്ടാക്കൂല അയ്ന് പകരം പലഹാരം
ഉം
പലഹാരം ഉണ്ടാക്കും നല്ലോണം
നമ്മൊളക്കെ കട്ടിപ്പത്തിരി നിർബന്ധാ പെരുന്നാളിൻ്റെന്ന് രാവിലെ കട്ടിപ്പത്തിരി ബീഫും അത രസാണ് കട്ടിപ്പത്തിരി ബീഫും വെർട്ടിയ കൂട്ടാനും ഉം അല്ല ഉമ്മേ ഓണ്ടാക്കും മ്മണ്ടാക്കി ഇവലക്കെ ചോയ്ക്ക് കേൾക്ക്ന്ന്ണ്ട് വൈകുന്നാരം വന്നാലഹ് ക്ട്ടണം താത്താര്ക്കൊക്കെ. ഇമ്മാവന്റെ വർട്ട്യവും കട്ടിപ്പത്തി ഏഹ് ഏഹ് എന്ത് കയ്യോണ്ട് പെ ത്ത കവറ്ൽ കൈ വ് ത്താ
അഹ്ശെരി അത് വാഴൻ്റെലെലാണല്ലോ ശരിക്ക്ണ്ടാക്കാ.
ആഹ് വായൻ്റലാ ആയാലും മതി മ്മള്പ്പം എള്പ്പം പ്ലാസ്റ്റിക്കാക്കും വേ ഞമ്മ അട്ക്കളേന്നാ എട്ക്കാലോ
ഞാ ഇൻക്ക്യഹ് ഇഷ്ടാണ് പക്ഷേ ഞാൻ എത്ര ണ്ടാക്കിയാലും ഇണ്ടാവേല്ല്യ ന്ന്
ഞാൻ മ്മാന്റെ കൂടെ നിന്നുകൊണ്ട് പഠിച്ചിണ് തറവാട്ട്ല് പിന്നെ വല്യ ക്രൈം വേറന്നുല്ലാ താണ്ടാവ പ്പ ചട്ടിയും
അഹ്ശരി
അട്പ്പത്ത്ന്നാ പത്തിരി തോനിം ചുടും ഞാ ഇവടെ ഫ്രൈഫാൻൽ ഗ്യാസ്മ്മല് വേം
ഏഹ് ഞാൻ ന്ന്ട്ട് വാഴൻ്റല വെച്ച് കൊറെ നേരം മെൻ കെട്ട്ണ്ടാക്കി
വേം കത്ത്ണ അട്പ്പും ണ്ടാവല്ലോ.
ആഹ് ആഹ് ന്ന്ട്ട് ചട്ടീല് പത്തിരി ചട്ടീല് അട്പ്പത്തന്നെ ചുട്ട്
ഏഹ് നന്നായിലേ പൊടി അധികം വാ പൊടി അധികം വാട്ടര്ത് ന്നാലേ വേം വേവുള്ളൂ. ആഹ് പൊടി അധികം വാട്ടര്ത് വേം ങ്ങോട്ട് എർക്കണം. പൊടി വാട്ടീണ്ടങ്ങനെ കാത്ത്ക്കണം വേവൂല അട്പ്പത്ത്ട്ടാല് അന്ന്ന്റെ അനിയത്തി അങ്ങനെ ആക്കി പോയി ഓക്ക അത്ര അറിലേനി ഓള് നല്ലോ പൊടി മറ്റേ വാട്ട്നായിരി വാട്ടി.
വാട്ടി മറ്റേ പത്തിരിക്ക്യമ്മള് നല്ലോണ്ണം വാട്ടുല്ലൊ.
ആഹ് നല്ല മയണ്ടാവും വാട്ടിയാല് അല്ലേലും മയംണ്ടാവും.
ആഹ് ന്ന്ട്ട് ബീഫ് വരട്ട്യത് ആയാല് അടിപൊളിയി.
ഉം
ഏയ് നല്ല മണവും നല്ല ചൊവയൊക്കണ്ട ഓഹ് പിന്നെ പണ്ടത്തൈരി ഒന്നല്ലല്ലോ ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ട്ല്ലല്ലോ. എല്ലാർക്കും ബീഫൊക്കെ കിട്ടിയില്ലേ?
ഓഹ്
ഉം
ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടില്ല.
വയർ ന്ന പഞ്ഞിത്തുള്ള കുത്താണ്
ആഹ്
ഹ് ഹ് പണ്ടാണെങ്കില് വെഷ്പ്പോണ്ട്
ഏം അതൊക്കെ മ്മള് പോലെ പറിണ കൊറെ കേട്ട്ണ്.
ഉം അല്ലെ നമ്മക്ക് അനുഭവം ല്ലെങ്കിലും ആഹ് അഹ് ബട്ന്ന് പ്പ ങ്ങനെ പറയും.
ആഹ്
ചക്ക വെച്ചാലും പറിം പണ്ടത്തെ ടേസ്റ്റ് ഇല്ലാന്ന് അപ്പ ഞാ പറിം പണ്ട് വെഷ്പ്പ്നല്ലേ തിന്നല്. പ്പം അഹല്ലല്ലേ ഇപ്പൊ പൂതിക്കല്ലേ ത്ന്ന്ണോയ്ക്കും ഞാൻ.
ചോർലേക്ക് എൽ ചക്കേൽ തിന്നാണ് തിരി ചോറ് കൊടിയൽ ണ് പർഞ്ഞേക്കാ.
ആഹ് ആഹ്
ഉം അച്ച് ചക്ക തിന്നാൻ വേണ്ടിട്ട് ഇപ്പൊ ഇപ്പ ചോറ് തിന്നാൻ വേണ്ടി ട്ട് ചക്ക കൂട്ടലാണ് നേരെ തിര്ച്ച് പറണായിരന്നെ പറിമ്പം സ
ഇല്ലോ വാങ്ങേണ്ടേന്ന് ഉം
ഒര് ചക്ക പോലും നഷ്ടപ്പെട്ത്തൂലേനില്ലോ ചക്കൻന്റെ തൂർ വരെ ണ്ടെങ്കില് കേറിട്ട് ട്ത്ത്ട്ട് മൻഷമ്മാര് തിന്നേ നിം ചക്കേം. ഞാൻ ചോയിക്കാ അന്നൊക്കെ ഭൂമി ഇല്ലേനോ നട്ട് പുട്പ്പിച്ച് ണ്ടാക്കി കൂടെനോ? ചക്കിയും ചേമ്പും പൂളിയും അങ്ങനത്തെക്കെ ണ്ടാക്കി കൂടെനിന്ന് അത്ര മനുഷ്യന്മാർക്ക് അന്തും ഇല്ല്യനിയോ അന്ന്
അതന്നെ
മ്പ് അയിന് എല്ലർക്കുംന്നും പറമ്പ്ണ്ടാവുലലോ
ണ്ടാവൂലാ
വലിയ വലിയ മുതലാളിമാർക്കൊക്കെണ്ടാവും തേങ്ങ വരാന്ന് പറഞ്ഞേക്കെനി തിടുക്കാണ് അങ്ങക്ക് വരെ പ്രയാസഏനി തെങ്ങൊക്കെ പാട്ടത്തിന് ഒടുക്കേ വേറെ ആളുകള് വലി
ഉം പലയ ശിസ്റ്റവും ആണ് അന്നത്തെ
ഇണ്ടായിനി
ഇന്ന അയിന് വേറെ വിഭവങ്ങൾ വന്നോണ്ടാണ് ഇത് ബാക്കി കാണണെ
ആഹ് അതാവും എന്തെല്ലാം എറങ്ങി ഭക്ഷണം ആഹ് പലഹാരും ചോറന്നെ പ്പ എത്ര സൈസാ
അതന്നെ പലേ വിധവാണ് പണ്ടങ്ങനെല്ല ഉം ഉം എന്തൊക്കെ കളികളാണോ ഫോണങ്ങട്ട് തോറന്നച്ചാ പിന്നെ
കൊറെ വി വിദേശ നാട്ന്ന് ഗൾഫ്ന്ന് ഇങ്ങട്ട് എറങ്ങിയ ഫുഡുകളും ണ്ട്
ഇപ്പൊ അടുത്തെന്തെ മ എറങ്ങീനോ ആര്ക്കറിയ ഓരോ പേര് കേക്കാ തോള്ളേ കൊള്ളാത്ത
അവടെ തോ ങ്ങിയാ തോണ്ടു ലെ
കൊറെക്കെ അവടെ ആകും പിന്നെ ഇവടീ ഇങ്ങട്ട്താവും
ആ
പാർസൽ വാങ്ങല്ലേ അയിന് പെരുന്നാൾൻ്റെന്ന് വരെ ഇപ്പ ആളുകള് പാർസൽ വാങ്ങല്ലേ
ഒക്കെ പക്ഷെ അതൊന്നും ഒരു രസല്ല്യലെ പെരുന്നാള്ന് ഒക്കെ അമ്മളാ ഒരുങ്ങി ഫുഡ് ണ്ടാക്കുമ്പോ കാണ ഒര്
എല്ലാരും കൂടി കൂടി
ഇത് ഓർഡർയ്ത് സാനം വന്ന് അ ഒന്നൊര് ഇത് അമ്മക്ക് ആ ഒരു ഫീലിംഗ് ണ്ട
ഉം പെരുന്നാള്ൻ്റെ ഒരു ഫീലിട്ടൂല ഞമ്മളന്നെ വെച്ചിണ്ടാക്കണം
ഇത് രാത്രി തയ്യാറെടുപ്പുകൾ നടത്തി നേരത്തെ എണിയിച്ച്
ഒക്കെ ഒരുക്കിച്ചിട്ട് പിന്നെ അത്രയും നേരത്തെ അമ്മള് അന്ന് ആക്കല്ലോ പെരുന്നാള്ൻ്റെ അന്ന് നേരത്തെ ആക്കല്ലോ
എട്ടുണയാ ബോത്തിന്
ഉം ഉം ആവും ഉം അതന്നെ
അന്നരു പ്രത്യേകം തന്നെല്ലേ അല്ലാത്ത ദിവസം നമ്മള് എത്ര അധ്വാനിച്ചാലും അത്ര വേഗം കഴൂല പണി കഴൂല ഞ്ഞിപ്പം ഇ കൊല്ലത്തും കഴിഞ്ഞിലെ
അതും കഴിഞ്ഞ് ഇഞ്ഞിപ്പ ഞാൻ പറയാം വല്യയൊരുന്നാള് കഴിഞ്ഞാ പിന്നെ ഉം ചെറിയർന്നാൽൻ്റെ നനച്ചുളി ഇപ്പൊ തൊടങ്ങും പിന്നെ സമയം ണ്ടാവൂല പറക്കാ ചെയ്യ
സമയൊക്കെ വേംപോവും കൊറേണ്ടല്ലോ ന്നൊക്കെ വിചാരിക്കും അമ്മള്
ഉം ഇതാ ന്നറിമ്പളേക്ക് കഴിയും
രണ്ടു മാസം എങ്ങനെ കഴിക്ക
എന്തു വേഗം കഴിഞ് ഇന്റെ മക്കളൊക്കെ മടിയാവ്ണ്ട് പോവാന്
ക്കിപ്പ അതാ പേടി സ്കൂൾക്ക് പോയി കിട്ടേക്കു ഓല്ക്ക് ഇപ്പന്ന് ഡേറ്റ് ഒന്നും അറിയൽണ്ടാവൂലാ ഇന്ന് ഇപ്പോ എത്ര ഡേറ് റ്റ് ഇഞ്ഞി എത്രോസം ഇണ്ട്‌ന്നൊന്നും പൂലാഹറി ഉണ്ടോ ഇവിടെ മോനയ പേടി മടി കളിച്ച് നടന്ന് മടിടുങ്ങിപ്പോയാലേ
മടി മാത്രല്ല ഈറ്റെള് സ്കൂള് പോയാൽ പിന്നെ ഇന്തോ ടെൻഷൻ ആവോ
ആഹ്
എന്തൊ നിലവിളിക്കാനൊക്കെ വരുംഎനിക്ക്- ആഹ് കൊറച്ച ദിവസം അങ്ങോട്ട് ശീലായ് എനിക്കാണെങ്കി ഇപ്പൊ കാക്ക ഇവിടട്ടല്ലനും അ നോ ആ ഇന്നാളതിരാവിലെ വന്ന് ഇന്ന് ഇപ്പ രാവിലെ പോയി
ഏഹ് അവിടുന്ന് മാറിയോ
ആറ് ഇപ്പ തൃശ്ശൂര-
അള്ളാ ദൂരയില്ലേ പോലെ തന്നെ
അല്ല വേറൊരു ടീമിന്റെ ആ അതന്നെ ഹോട്ടൽ തന്നെ
ഉം അത് ദൂരെയ്ക്ക് പോയി
ആയിന് ഇടക്കൊക്കെ അങ്ങനെ ഒരു തോന്നല അങ്ങനെ പൊട്ടെ ഇങ്ങനെ പൊട്ടെ വയനാടേ പറഞ്ഞുനി അത് പിന്നെ ഞാൻ സമ്മയിച്ചില്ല
ഉം
മഴക്കാലൊക്കെല്ലേ ഒരു സമാധാനം ഉണ്ടാവൂല്ല
ദൂരെആണെതില്
ആഹ്
ആഴ്ചേ വെര്വോ
ആയിച്ച ഫസ്റ്റ് പോയപ്പോ ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടാ വന്നേ പിന്നെ അഞ്ചു ദിവസം കഴിഞ്ഞേരെ ഇന്ത് പോക്കും വരും ഒരു പ്രയാസമാണല്ലോ
ആഹ് ട്രെയിനിൽ പോവാലാ
ആഹ് ട്രെയിൻ ആറേ അയിമ്പേും ട്രെയിൻ ഉണ്ട് രാവിലെ അയിന് പോ ആഹ് സാലറി ഇത്തിരി കൂടുതൽ കിട്ടും -
ഉം മാസത്തിലൊക്കെ കിട്ടണ പോവാ കയ്യില്
ആഹ്
വിക്കൂ അന്നന്ന് കിട്ടണാവ്പോ ഇങ്ങനെ ചെലവാക്കി പോവും ഉം സ്കൂൾ തൊക്കാനായപ്പ നല്ല-
നല്ല ചെലവാ എന്റെ ബാഗ് ഒന്നും കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ അതുകൊണ്ട് പിന്നെ അതൊന്നും വേണ്ടാ
ആഹ്
ഉം ചെറുത് ഇങ്ങനെ പറയുണ്ടേ എന്റെ ബാഗ് അങ്ങനെയി ഒന്നും ആയില്ല വെറുതെ പറയാ
മ്ഹ് -
ഞാൻ പറഞ്ഞു ബാഗൊന്നും മാറ്റിയൊണ്ട് കാര്യയില്ലൃ നമ്മൾ പഠിക്കാന്നുള്ളതാണ് വിഷയം പിന്നെ പറഞ്ഞന്ന അപ്പ അതന്നെ മതി
പയത് ഉപോഗിക്കണോെർക്ക് സ്കൂളിലൊക്കെ പ്രോത്സാഹന ഒക്ക ഉണ്ടല്ലോ
ആഹ് അതന്നെ
അമ്മാനൊക്കെ എന്റെ മോക്ക് അങ്ങനത്തെോ വാശിയൊന്നുമില്ലാട്ടോ പുതിയ കിട്ടണംന്നൊന്നും
വാശിയൊന്നൂല്യാ
പഴയതൊക്കെകൊണ്ടോ-
ഇങ്ങനെ കുട്ടികളൊക്കെ അയിന് പുതിയത് പുതിയതാണല്ലോ എല്ലാ കൊല്ലവും
കൊറെേ വേസ്റ്റ് ആവുകവാണല്ലോ അതൊക്കെ വിചാരിച്ചിട്ടേക്കൂം പുതിയ കൊട യൂണിഫോമൊക്കെ എല്ലാ കൊല്ലോം ഗവൺമെന്റ് കൊടുക്കല്ലോ
ആഹ് അടിക്കൂലി വക്കിയന്ന് ഉം
വൃത്തിക്ക് വരാൻ വേണ്ടീട്ട്
ആഹ് അതെന്നെ
ചെറുതെല്ലാം വേണം അപ്പൊ ചെർത്തിയാന കൊണ്ട്
അതന്നെ ആ ഒ കെ ജിയാ
ഒന്നില് ചേർത്തിന് ബാഗും യൂണിഫോമു ഒക്കെ റെഡി ആക്കണം അഞ്ചര
ആഹ
ചേർത്തിനിഞ്ഞി പ്രശ്നംഒന്നും ആവൂലെർക്കും
ആഹ്
ഓഹ് എസ് എസ് എൽ സി എഴുതാൻ പതിനാറ് വയസ്സ് വേണംന്നുള്ളൊരു
ആഹ് അഹ് ഈ എൽ കെ ജി വിടില്ല
എൽ കെ ജി ഇവിടില്ല വിചാരിച്ചു വിട്ടതേർന്ന്
അതേ
മോളിപ്പോ നാലിലാണ് ഓള് അവിടെന്ന് പോയാ പിന്നെ
ആഹ് പരിചയ ആവാൻ ല്ലേ ന്നാങ്ങക്ക് സ്കൂൾലന്നെ എൽ കെ ജി ആയികൂടായില്ലേ
ഇബടെ ഇല്ല്യാ സ്കൂളൊന്നും ഉം ഇത് നമ്മളെ തൊട്ട എടുത്ത്ണാനും അപ്പൊ അടുത്തല്ലാകുമ്പോത്തന് അഞ്ചര ആറര ആകയും ചെയ്യും
ആഹ അല്ല വണ്ടിയറ് വിട
ഉം ഓളീം വിട്ടിയില്ല എൽ കെ ജി മറ്റോനെ പിന്നെ വിട്ടീന്
അത് ശരി
ആയിക്കോട്ടെ
ആഹ ശരി എന്നാൽ